ഹലോ
കേൾക്കുന്നുണ്ടാ
ആഹ് ആഹ്ആഹ് ഞാൻ പുറത്തക്ക് ഇറങ്ങിയായിന്ന്
അയ് ശെരി
റേഞ്ച് ഇല്ല വീട്ടിലെ ഉള്ളിലേ
ആഹ് അവിടെ റേഞ്ച്ന്റെ ചെറിയ ഇഷു ഉണ്ട് എന്റെ വോയിസ്‌ കേൾക്കുന്നില്ലേ
ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട് കൊഴപ്പൊന്നുല്ലല്ലോ എന്തൊക്കെ ഇന്ന് പരിപാടികള് ഉണ്ടായിരുന്നേ
പരിപാടി എന്താ നല്ല പനിയാണ് എല്ലാർക്കും
വെറുതല്ല സൗണ്ട് എന്തോ ഒരു മാറ്റേണ്ട് ബുദ്ധിമുട്ടുണ്ടോ വർത്തനം പറയാന്
ഇല്ലടാ പറഞ്ഞ കൊഴപ്പൊന്നു മില്ല
ആഹ് ആഹ് അഹ് ഫുഡൊക്കെ കഴിച്ചോ ഫുഡൊന്നും അപ്പ നല്ല പോല്ലേ കഴിക്കാൻ പറ്റുന്നില്ലായികാര്യം അല്ലെ
ആ ഇല്ലടാ
ഉ
ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല
ആ എന്താ ഇന്ന് ഉണ്ടാക്കിയെ
എനക് കഞ്ഞിയ ഇന്ന് കഞ്ഞി ഇണ്ടാക്കിണ് ചോറൊക്കെ വെച്ചിട്ണ്ട് എനിക്ക് കഞ്ഞ്യേ കുടിക്കാൻ കഴിയുന്നുള്ളു. ഉ പിന്നെ വേറെന്താ നിന്റെ വിശേഷം എന്താ?
അൽഹംദുലില്ലാഹ് സുഖാണ് പിന്നെ കുട്ട്യാൾക്ക് എല്ലാർക്കുംണ്ടോ പനി കുട്ട്യാള്ണ്ടോ ഇങ്ങക്ക്?
ആഹ് മോൻക്ക്ണ്ട് മോക്ക് പിന്നെ കൊഴപ്പൊന്നുല്ല.
ആഹ് ഹോസ്പിറ്റൽ കാണിച്ചിരുന്നോ?
ആഹ് കാണിച്ചിനി എൻക്കി എന്താ പറയാ ഗുളികന്റെ അലർജിണ്ട്.
ആഹ്
അപ്പൊഅതും ഏഹ് മേതോന്നായിട്ട് പിന്നൊന്നായ്ട്ട് ചൊറിഞ്ഞു പൊന്തി പിന്നും കുളികന്നും കുടിച്ചിട്ടില്ല വേറ ആവി മാത്രം പിടിക്ക്യ.
ആഹ് ഇന്റെ വീട്ട്ലും ഹസ്ബന്റിന്റെ വീട്ടിലും തന്നെ വീട്ടില് അടക്കി പനി ഇണ്ടായിര്ന്ന്.
ആത് ശരി.
ഇങ്ങട്ട് പിന്നെ മരുന്ന് കുട്ച്ചങ്ങനെ മാറി ഇപ്പ ഇപ്പ എല്ലോട്ത്തും പനിണ്ട്ല്ലേ?
ആഹ് എല്ലാട്‌ത്തും പനിണ്ട് ഇപ്പൊ വൈറൽ പനി ആണല്ലോ.
ഉം ഉം.
ഉ അൻക്ക് എത്ര ആളാ?
ഇൻക് ഒര് മോള് രണ്ട് വയസ്സ ആ വ്ണള്ളൂ.
അത് ശരി. പിന്നെ നിനക്ക് സുഖല്ലേ? എനിക്ക് ഇതാ മൂന്നാളാണ്.
ആഹ് ചെറ്യാ കുട്ടിണ്ട്ല്ലേ?
ആഹ് ചെറ്യാളുണ്ട്. ഒരു വയസ് ഒന്നര വയസായി.
ആഹ് അതെന്ത ഫു ഡൊക്കെ കഴിക്കോ?
ആഹ് അവളൊക്കെ കഴിക്കും.
ആഹ്.
ഉം അന്റെ എത്ര ചെർതാ?
ആഹ് രണ്ട് വയസ്സാവണൊള്ളൂ ആയിട്ടില്ല ഞാൻ പാല്കുടി നിർത്തി ഇപ്പൊ രണ്ട മൂന്നാഴ്ച ആയിട്ട്.
അത് ശരി ഇവൾത് നിർത്തണം.
അല്ലാഹ് എന്തിനാ ഇപ്പോ തന്നെ നിർത്തണമളെ രണ്ടു വയസ്സ് അയിക്കോട്ടെ.
രണ്ടു വയസ്സ് ആഗ്രഹണ്ട് അയിന്റെ ടേക്കൂടെ വേറെ പണീം കൂടി കിട്ടി.
ഏഹ് എത്രായിങ്ങട്ട്?
നാലാമാസാ. അറിയാണ്ട് പ്രതീക്ഷിച്ചില്ലായിരുന്നുച് ഫീഡ് ചെയ്യുന്നോണ്ടായി രിക്കും ഇങ്ങനെ സംഭവിച്ചെന്ന് വിചാരിക്കെനി. ഇനിക്ക്ങ്ങനെ ഇണ്ടാവാറ്ണ്ട് മറ്റൊ ളത് രണ്ടാൾത്തും. അപ്പൊ ഞാൻ തെറ്റ്യപ്ലെ പിന്നെണ് ഇതാണ് ലക്ഷണോം ഇല്ലായിരുന്നു.
എന്നിട്ട് അയ്ന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ കുട്ടി എടങ്ങാറൊക്കെ ആക്ക്ണ്ടോ?
ആഹ് അതൊള്ളു.
ആഹ് നമ്മുക്ക് അങ്ങനെയും കൂടി ആയി കഴിഞ്ഞാ കുട്ട്യൾക്ക് പെട്ടെന്നറിം ചെറ്യേ കുഞ്ഞുങ്ങൾക്ക്.
ആഹ് ആഹ്.
അയിന്റെ ബുദ്ധിമുട്ട് എല്ലാം ഉണ്ടാവും ഞമ്മള ഉമ്മാമാർക്ക്
അയ്ശേരിയാ
ഇന്നേ വട്ടം കറക്കയിരിക്കും
ആഹ് പറയാണ്ടോ മേൽന്നു ഒയ്യുന്നേ ഇല്ലപ്പോ അല്ലെങ്കി ഇല്ല ആരെങ്കിലും കൂടെ അങ്ങനെ പോയിരുന്നു പ്പൊ ആരടത്തും പോകുന്നില്ല
വീട്ടില് ആരെങ്കിലും ണ്ടോ നിങ്ങളല്ലാണ്ട് നിങ്ങൾ ഫാമിലി മാത്രെ ള്ളൂ
ആഹ് ഇവിടെ ഇമ്മച്
ഒന്നും ക്ലിയർവണില്ല ങ്ങള് പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ലെന്നു.
പിന്നെ നെറ്റ് വർ
ഹലോ ആഹ് അവിടെനെറ്റ് ണ്ടൊ
ഇവിടെ നെറ്റവർക്കിന്റെ ഇഷുവാ യിരിക്കും അതായിരിക്കും കേക്കാത്തൻക്
ആഹ് ഇവിടെ പൊറത്തിറങ്ങീട്ട് ക്ലിയർ ആവണില്ല നിങ്ങളെ മുറിഞ് മുറിഞ് സംസാരിക്കണ കേക്കണ
ആഹ് അത് റേഞ്ചിന്റെ ഇഷ്യുണ്ട് അതാ ഇവിടെ മയപെയ്ത തീരെ റേഞ്ച് കിട്ടൂല
ഏ മയൊണ്ടോ അടെ
ഇല്ല പ്പല്ല മഴ പെയ്ത തീരെ കിട്ടൂല ന്ന് പറയാ
വീട്ടില് ഹസ്ബന്റിന്റെ ഉമ്മീം ഉപ്പി ണ്ടോ?
ആ ണ്ട്ണ്ട് ണ്ട്
അപ്പൊ അവരെടുത്തക്കൊന്നും മോള് പോവൂല
ആഹ് ആദ്യം അവരെ അടുത്തായിരുന്നു ഇപ്പൊ തീരെ പോവുന്നില്ല
ആഹ് ഇപ്പ ഇങ്ങനൊക്കെ ആയി പറീം മ്പോ കുട്ടികൾക്കും ഒരു വാശി കൂടുതലായിരിക്കും
ആഹ് അതെ അതെ ഫുഡ്ച്ച നീ
ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല കുറചയ്യട്ടെ ര്തി ഒരട്ടരഒമ്പത് മണി ആവട്ടൊയിരുതി
ആഹ് ആഹ് മോളോടെ
മോള അവിടെണ്ട് ഉള്ളില വീട്ടിന്റെ
അയ്ശെരി
ഉം പിന്നെ ഞാൻ എന്റെ വീട്ടിലാണ് ഞാൻ നാളെല്ല വീട്ടിൽ പോവും
ആഹ് ആഹ്
അപ്പൊങ്ങനെ അപ്പ എല്ലാ കോളും ചെയ ആഹ് അപ്പൊ കോളൊക്കെ ചെയ്ട്ടെതി അങ്ങനെ നിക്ക
അയ് ശരി കൊറ അതില് കട്ട
ഏഹ്
കൊറയക്ക കയറിയിട്ട്യ്ക്കാ
ഇല്ലല്ല ഞാൻ കഴിഞ്ഞ ആഴ്ച
അയ്ശരി ഞന്താ മെനിഞ്ഞാന് ഇല്ല ഞാൻ മെനിഞ്ഞാന് ആഹ് ആഹ്
എന്തി വാവേ അവഓള് മോള് വന്നക്കണേ
അപ്പ
പിന്നെ കര്ച്ചില?
ആഹ് ത് ത് ഓള് ങ്ങട്ട് വന്നക്കേനി
അ
ആഹ് ന്താ ഇങ്ങളെന്താ കുട്ട്യെക്ക് ചോറൊക്കെ കൊട്ത്തോ?
ആഹ് താ അയ്ന് കച്ചറണ്ടാക്ക്ന്ന് ഫുഡ് വെൾമ്പൻ പർഞ്ഞ്ട്ട് ഇപ്പ വന്നിട്ട്ണ്ടേ.
ഏഹ്
ഉം ഉം
എന്തന്ന്ങ്ങട്ട് കുട്ടികൾക്കൊക്കെന്താ ഫുഡ് കഴിക്കാന്?
താ ആവര്ക്ക് ചോറ്ണ്ട് മീൻകറിയണ്ട്.
ഏഹ് ഉമ്മ എന്താ പ്രാരായള്ളാണോ ഉമ്മ ഹെ കുട്ട്യേളൊക്കെ നോക്കൊക്കാരല്ലേ.
ക്ക് നോൽമ്പ്ണ്ടേ അപ്പൊ നോമ്പ് തൊർന്നഴിഞ്ഞിട്ടൊള്ളൂ ആഹ് മുഹറത്തിന്റെ നോമ്പ്ണ്ട്.
ആഹ് എന്താ ണ്ടാക്ക്യേ?
ഇന്ന്ക്ക് സ്പെഷ്യലായിട്ടൊന്നുല്ല അമ്മ അമ്മ നോ ഞാൻ നോമ്പ്ടിക്കണെങ്കി സ്
ഇന്ന് ചോറെന്നേര്ക്കുല്ലേ.
ആഹ് ഞങ്ങൾ ചോറെന്നെ ഇവടെ വാപ്പച്ചിക്ക കുടിക്കണെങ്കിലൊക്കെ അവര്ക്ക് സ്പെഷ്യലാണം.
ആഹ്
മോ മോള് കരിയ?
ആഹ് ആഹ് അങ്ങണ്ടും അതായത് വീടിന്റെ അട്ത്തെന്നെണ് മാമന്റെ വീ ട്ള്ളത് ഞാം പർഞ്ഞില്ലേ ഇമ്മാൻ്റെ വീട്ടിലാന്ന്.
ആഹ് ആഹ്. എന്നാങ്ങട്ട് വന്ന്?
വന്ന്ട്ട് ഒരാഴ്ചയൊള്ളു അയിറ്റ് എന്താ പർഞ്ഞ എനിക്ക ആറ് കുട്ട്യേള ഉമ്മാക്ക് അപ്പ ഞാന് വെല്ത് തായള്ളൊരനിയത്തിന്റെ കല്യാണം ഇപ്പ രണ്ടു മാസായൊള്ളൂ കഴിഞ്ഞിട്ട്. അപ്പൊള് അങ്ങനെ നിക്കാ വന്നപ്പോ ഞാനും വന്നതാ.
ആഹ് ഞാനു അങ്ങൻ തെന്നെ ഇത്താത്ത നിക്ക പോവുമ്പോ ഞാനും പോയത്.
ബാക്കിള്ളരൊക്കെ പിന്നെ ഒരനിയത്തി പത്ത് അലോട്ട്മെൻ്റ് കയ് അലോട്ട്മെൻ്റിലി ങ്ങനെ നി ക്കാണ് പ്ലസ് വണ്ണ് കി
അയ് ശെരി.
പിന്നെ ഒരു അനയത്തി ഏഴില് രണ്ട് അനയന്മാർ ഒന്ന് എൽ കെ ജിലോ യു കെ ജില് ഒരാള് രണ്ടിലും ഹ
അയ് ശെരി
ഉം ഇന്ന് പിന്നെ ഇന്നലൊക്കെ തന്നെ രാ മിഞ്ഞാന്ന് രാത്രി ഞാ നല്ലോം പഠിപ്പിച്ചീനി സലാത്ത് ങ്ങനെ ജസ്റ്റൊനോ നക്കാ മതി എരുതിട്ട് അങ്ങനെ മൻസിലാവൂല
ആഹ് ആഹ്
അങ്ങനെണ് വീട്ട്ക്ക് വന്ന് കഴിഞ്ഞ ഇമ്മാന്റെറ്
ൻ്റെ വീച്ച്ല്
അവടെ നാത്തൂനും മൂത്തച്ഛനും ഒക്കെ ണ്ട്. എളച്ചനൊക്കെണ്ട്. ഇല്ല രണ്ടാള് പഠിക്ക്ണെണ്ട് ഒന്ന് ഡിഗ്രി തെ സെക്കൻഡും ഒന്ന് ഡിഗ്രി തേഡ്.
അയ് ശെരി അങ്ങനെ.
നിന്റെ ഒപ്പ തന്നെ ഡിഗിരി തേട്
ആഹ് ആഹ് ഇയ്യ് ഇപ്പോ പഠിക്കുന്നുണ്ടോ
ഇല്ല ഞാൻ ഇപ്പ ചെറിയ വർക്കായിട്ട് പോകണ്ട് അതായത് നമ്മള് ബിസ് ബിസിനസ് ആയിട്ട് ചെറിയ ബിസിനസ്സ്
ആഹ് അതുശെരി എന്തിന്റെ ബിസിനസാ ഡ്രസ്സിന്റെതാണോ
അല്ല ഗ്രാഫ്റ്റ് വർക്ക് ഇല്ലേ
ആഹ് ആഹ് ഡ്രസിന ഡ്രസിന്റാ റെസിനാർട്ടാണോ അല്ലെങ്കിൽ മറ്റ
ആഹ് റെസൈനും ചെയ്യണ്ട് പിന്നെ ഹാമ്പർ ഫ്രെയിം അങ്ങനെയൊക്കെ ഉണ്ട്
ആഹ് അത്ശരി
മരങ്ങൾ എന്തന്ലും ചെ വർക്ക് ചെയ്യണ്ടോ
ഇല്ല ഞാന ഇതിനു മുന്നൊരു ബിസിനസ്സ് നടത്തിനി പിന്നെ ആഹ് ആഹ് അത് പിന്നെ മെച്ചിലഞപ്പ നിർത്തി
എന്തായിരിന്ന്
ഡ്രെസ്സിന്റെ രുതാരുന്നു
ആഹ് ഇങ്ങള് ഫാഷൻ ഡിസൈനിങ്ങറാ
അല്ല നമ്മള് ഡ്രസ്സിന്റെ എന്താ പറയാ ഇങ്ങനെ സെയിൽ ചെയ്യൂല്ലേ
ആഹ് എവിടന്ന് എങ്ങനെയായി കൊഴുന്നത് കോയമ്പത്തൂർന്ന് അങ്ങനെയൊക്കെ ഡ്രസ്
ആഹ് കോയമ്പത്തൂർ അതന്നെ അതന്നെ
എത്രായി തുടങ്ങിട്ടേ
അത് കൊറച്ച് ഒരു മാസത്തിന്റെ അടുത്തായിട്ടള്ളൂ അപ്പൊതന്ന് വല്യയ മ്മക്ക മെച്ചൊന്നും കണ്ടില്ല ഒരു മാറ്റല്ല പിന്നെ ഞാന് ഈ
അല്ലഹുഒഴിവാക്കിയോ
ആഹ്
കൊറെ ഇറക്കിയിരുന്ന ഡ്രസ്സോളൊക്കെ
ഇല്ല അത് ഞങ്ങൾ എന്താ പറയത് ഫോട്ടോ ഇങ്ങനെ വാട്സആപ്പിൽ ഇങ്ങനെ സെന്റ് ചെയ്യാക്കുള്ളത്ത്രേള്ളർന്നു മറ്റതൊക്കെ വേറെ ആൾക്കാര് കൈകാര്യം ചെയ്യലാണ് ഓർക്ക് വേറെതും ഉണ്ട് ആഹ് ആഹ് വാട്സആപ്പ് കൂട്ട ഗ്രൂപ്പ്
ആഹ് ആഹ്
എല്ലാരും റേറ്റ് ചോയ്ച്ച് പോവന്നല്ലാണ്ടേ ആരും സ്
ആരും വാങ്ങൂലേ കാരല്ലേ
ആഹ് ഇല്ല റേറ്റ് എത്ര കുറച്ച് കൊടുത്താലും അവർക്ക് അതിലും കുറഞ്ഞിട്ട് വേണം അതിലും കൊറഞ് നമ്മള അവിടുന്ന് മെറ്റിെടു ഒരു മെറ്റിട്ടെടുക്കന്ന് നോക്കണ്ടേ
ആഹ് എല്ലാരും റേറ്റ് ചോയ്ച്ച്ക്കാണ്ട് പിന്നട്ട് പോക്കായിരിക്കും പിന്നെ വാണോയ്ച്ചയിഞ്ഞ ഒരു റിപ്ലൈ തരൂലേകാരം ല്ലേ
ആഹ് വേണോച്ചമ്മള് ങ്ങനെ കാത്ക്കും അവരിത് പേയ്മെന്റ് റെഡിയാക്കി വിജാരിച്ച്
കണ കട്ട എന്താ ഉം എന്താ ക്ഷീണൊക്കെ ഉണ്ടോ നോമ്പോ നോറ്റിട്ട് ഉമ്മക്ക്
ആഹ് ക്ഷീണൊക്കെണ്ട്
ഉം മക്കള് പിന്നെ ബാക്കി രണ്ടാൾക്കാര് എന്താ പഠിക്കാണ്
ആഹ് മോന് ഏഴാം ക്ലാസ്സില് മോള് രണ്ടാം ക്ലാസ്സില്
ഉം മോനെന്താ കളി ഫുട്ബോളിന്റെ ടീമ ടീമൊക്കെണ്ടോ ഏതാണ്
ഉം
ശരിട്ടോ ഞാൻ വെക്കട്ടെ
ആഹ് ശരിഎന്നാ